ആ എന്തൊക്കെ എടാ വിശേഷം.
ഹലോ
കേൾക്ക്ണ് ആ കേക്ക്ണില്ലേ. ഹലോ ആ എന്തൊക്കെ വിശേഷം
ഹെലോ
ആ കേക്ക്ണില്ലെ.
കേക്കാം
ആ ഇന്നാ പറഞ്ഞോളൂ എന്തൊക്കെണ്ട് വിശേഷം.
എന്തൊക്കെണ്ട് ഫുഡ് കഴിച്ചോ.
ഫുഡ് കഴിച്ചോ ഫുഡ് പിന്നെ കഴിച്ചുങ്ങള് കഴിച്ചോ ഫുഡ് കഴിച്ചോ.
കഴിച്ചില്ല
ആഹ്
ഉം മഴ ഇണ്ടോ അവിടെ.
മഴ ഇല്ല. ഇപ്പോ ചോർന്നു. മഴ പെയ്തിര്ന്നു. ആഹ് ഇപ്പ എന്താ പഠിക്ക്ണ് ഇണ്ടോ. ഹലോ കേക്ക്ണില്ലേ.
ആഹ് കേക്കാം
ആഹ് ഇപ്പന്താ വർക്ക് ചെയ്യ അതൊ പഠിക്ക എന്താ ചെയ്യ്ണ്. ആഹ് അപ്പൊ കൊറേ. ആഹ് ഡിഗ്രില്ലെ. ആ ഇപ്പം കൊറേ ആയിട്ട് കോൺടാക്ട് ഇല്ലാത്തോണ്ടേ വിവരങ്ങളൊന്നും അറയിലില്ല.
ആഹ് ഓ
പിന്നെ വീട്ടിൽ നിന്നിട്ട് ഔടെ ആരെക്കെ ഇള്ളത്.
ഇവിടെ വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി ഞാൻ.
ആഹ് ചേച്ചി എന്താ ചെയ്യ്ണെ.
ചേച്ചി വർക്ക് ചെയ്യാപ്പം.
ആ എവിടെ
ഹൈലൈറ്റ് ഹ്ബിസസ് പാറ്ക്കറ്യാെ
ആ കേട്ട്ക്ക്ണ്.
ആഹ് ആഹാറ്ന്ന്.
അത് ശരി
ഉം
പിന്നെ
നിങ്ങൾപ്പ എന്താ ചെയ്ന്നേ
ആഹ് ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നുല്ല ഹൗസ് വൈഫാ
എ എ എപ്പഴേരുന്നു മാരേജ്
മേരേജ് കഴിഞ്ഞിട്ട് പത്ത് പതിമൂന്ന് വർഷായി
ഓഹ്
ഞാനൈ ന്താ ആഹ് പത്താം ക്ലാസ്സ് കഴിഞ്ഞേക്ക് മേരേ ജേര്ന്നു
പത്ത് കഴിഞ്ഞിട്ടോ
ഉം ടെൻത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊന്നും പറ്റിട്ടില്ല
ഓഹ് ഓഹ്
പിന്നെങ്ങനെ കല്യാണം കഴിഞ്ഞ്
അപ്പൊ പതിനെട്ട് വയസ്സ് മുന്നേ കല്യാണം കഴിഞ്ഞു
ആഹ് പതിനെട്ട് വയസ്സിന് മുമ്പേ കല്യാണം കഴിഞ്ക്ക്ണ്
ഓഹ്
പതിനാറ് വയസ്സില് ഉം പതിനാറ് വയസ്സായപ്പള കല്യാണം കല്ല്യണം
ഉം
അന്ന് അന്ന് പറഞ്ഞ ആഹ് പിന്നെ പഠിക്കാ പ അന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥേര്ന്നു അങ്ങനെ ഒരു സാഹചര്യന്നു അതായത് ഇപ്പ ഞങ്ങളേതിൽ തന്നെ എന്താ പറയാ ഇ പെൺ കുട്ടൊളൊക്കെ വേം കല്യാണം കഴിച്ച് പോകോലോ
അതെ
ആഹ് പിന്നെ പഠിപ്പിനോട് അത്ര പഠിപ്പി ആഹ് പഠി അത് കുട്ടൊളതങ്ങനെ പഠിപ്പി ച്ചൂല അങ്ങനെക്കൊരു ചിന്താഗതി ഇളെളാരു കാലഘട്ടല്ലേന്നു
ഉം അതെ
ആഹ് അപ്പൊ
അപ്പൊ വേം കല്യാണം കഴിപ്പിച്ച് ഫാമിലി ഫോഴ്സീതി ണ്ടാവുല്ലോ
ആഹ് ഹാ പിന്നെ ഈ ഇപ്പ ഇഞ് പഠിക്കണംന്നൊക്കണ്ട് ഓൺലൈനായിറ്റോ ഓഫ് ലൈനായി റ്റൊക്കെ പഠിക്കാനൊക്കണ്ട് ഇങ്ങനെ ഇനിപ്പോ പ്ലസ് വ പ്ലസ് ച്ചക്കെ പഠിക്കുമ്പഴേ ഓഫ് ലൈൻ ആയിക്കാണ്ടാണോ ഓൺലൈനായിക്കണ്ടാണോ പഠിക്കാൻ നല്ലത്
ഓഫ് ലൈൻ എ ലൈക്ക് ഓൺലൈനാവും കൊറച്ചൂടെ ബെറ്റ്ർ ഉം
ഇപ്പോ നമ്മളേ ഈ കൊറോണ സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സല്ലാര്ന്നോ
ആതെ
ആഹ് അന്നൊക്കെ ആ അതില് പെട്ടിട്ടില്ലേ ക്ലാസ്സിലൊക്കെ അന്നത്രേ ലേര്ന്നു
ആഹ് ഞാന് ടെൻത്തില്
ആഹ് അതേ ആഹ് അത് ആ സമയത്ത് പക്ഷെ ആ ടെൻത്തില് ഒര് ലൻ ഏഹ് ഇത് ലെക്കേന്ന്ട്ടോ കാരണം ഒരുപാ ട് കുട്ടേൾക്കയ് നല്ലേ സ് മാർക്ക് കിട്ടി നല്ലൊന്ന്
ഓക്കെ ശരിയാ ഇണ്ടാര്ന്നു
ആഹ് ടെൻത്തിലൊക്കെ നല്ല മാർക്ക് ഇണ്ടാവുല്ലേ അപ്പോ.
ടെൻത്ത്ല്. ആഹ്
ഉം അന്ന് അന്ന് ആ സ് ടൈമില് അർഞ്ഞാലേയ് ഞമ്മ്ക്ക് സ്കൂൾളൊന്നും പോയി ക്ലാസ് ഇണ്ടായ്ട്ട്ല്ലാ ക്ലാസ്സൊക്കെ ഫോണ് വഴി എല്ലായ്ന്നോ അപ്പൊ ആഹ് ഞങ്ങളെ വീടിന്റെ അടുത്ത്ക്കെരു പിന്നെ അതികം അങ്ങനെ പഠിക്കാത്തൊരു കുട്ടി അതായത്, പിന്നെ ഈ ഫോണ് ക്കൂടെ ആവ്മ്പൊ ഞമ്മള് പഠിക്ക്ണ് ണ്ടോ എന്താ ചെയ്യ്ണ്ന്നൊന്നും അറിലല്ലോ ഇഞ് പ്പ എന്തേലുപ്പൊ കൊസ്റ്റിനൊക്കെ ചോയ്ച്ചാണെങ്കില് ഒപ്പ ഇരിക്ക്ണ ആരെങ്കിലും ആയിരിക്കും ആൻസറ് പർഞ്ഞൊട്ക്കാ അങ്ങനെയെക്കെയാ. ഇത്പ്പോ അഹ് ഒരൊന്നും കാൺണില്ലല്ലോ. അങ്ങനെ അങ്ങനെ അത്രയും പഠിപ്പില് മോശായൊരു കുട്ടിക്കും കൂടിം കൊറോണ ടൈമില് അഞ്ച് ഏപ് അഞ്ച് ഏപ്ലസ്സൊക്കെ കിട്ടിട്ട്ണ്ട്
ഉം
ഉം. അപ്പൊ ഇപ്പത്തെ ഇത് വെച്ചിട്ട് ഇപ്പ നല്ല ടഫാണല്ലോ
ഇപ്പ നല്ലെ ടഫാ. സിലബസ്സൊക്കെ മാറീലേ
ആഹ് സിലബസ് മാറി. നല്ല ടഫ് ആക്കിട്ട്ണ്ട്. ഇപ്പോ എട്ട്, ഒമ്പത്, പത്ത് ഒക്കെ ടഫാണ്. ഇപ്പോ ഇൻ്റെ മോള് മോള് ഒമ്പതിലാണ് പഠിക്ക്ണത്. അപ്പോ അവള് ആഹ് അവള് പറയും, പിന്നെ ഒന്നും ക്ലാസ് ഒന്നും മൻസ്സിലാവ്ണി ല്ല. പിന്നെ എന്താ എ കൊറേ കൊ പ്പൊ പരീക്ഷെക്കെന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറൊന്നും ശരിക്കും അറിയില്ല. ഈ ക്വസ്റ്റ്യന് ഒക്കെ അറീണ ഉത്തരാവും. പക്ഷെ കസ് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തോണ്ട് ആഹ് മൻസ് വാത്തോണ്ട് ഉത്തരങ്ങളൊന്നും പിന്നെ എഴ്താന് ബുദ്ധിമുട്ടാണ് ന്നൊക്കെ പർഞ്ഞ്ങ്ങാണ്ട് അവള് ഇങ്ങനെ പറിം
ആണ്
ഉം അന്ന് ഓൺലൈൻ ക്ലാസ് അയിനന്ന് അന്ന് ഓള് നാലാം ക്ലാസ്സിലേയ്ന്നു. ഓൺലൈൻ ക്ലാസ്സായി അന്ന് പഠിച്ചിനന്നാ സമയത്ത്.
ആഹ്
ആഹ് അന്ന്കെ ഇതേമാരിയാ. പിന്നെ എന്താറിയ് എപ്പളും ഏഹ് കാര്യായ്ട്ട് കളിയും കളിയാവും. കാരണം ഇത് കാൺണില്ലല്ലോ. ടീച്ചേസൊന്നും കാൺണില്ലല്ലോ. ആഹ് ആഹ് ടി വി ക്ലാസ് ടി വി ലേനു. പിന്നെ ഈ ഗൂഗിൾ മീറ്റില് ക്ലാസ് ഇട്ക്കോലോ അന്ന്.
സണ്ടാം
ആഹ് ഗു ഗിൾ മീറ്റിലിരിക്കുമ്പഴും ചോദ്യം ചോദിക്കും. അപ്പോ എന്താ ഇത് സുഖാണ് കാണൂലല്ലോ. അപ്പൊ കളില് ചെൽപ്പം കളീലാവും. ആ കളിന്റെ സമയത്തേക്കാരം ഫോണേറ്റ് കൊണ്ടോയ് കൊട്ക്കാ ഫോണില് കളിക്കാവും ക്ലാസ് ശ്രദ്ധിച്ചൊന്നുല്ല. പിന്നെപ്പോ അന്ന് എക്സാമൊക്കെ ഒക്കെ ഈ ഫോ ന്താ ഫോണ് വഴേയ്നല്ലോ. ക്വൊസ്റ്റ്യൻ വിട്ടെരും. ഉം അല്ല ഇപ്പൊ നയൻത്തിലാണ് പഠിക്ക്ണത്.
ആഹ്
അട്ത്ത വർഷം ടെൻത്ത്ക്കാണ്.
ആഹ് പക്ഷേ ടെൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടെൻത്തും പ്ലസ് വൺ, പ്ലസ് റ്റു ഒന്നും ഒന്നു അല്ല
ആഹ്
അത് അമ്മക്ക് അഡ്മിഷൻ കിട്ടാന്ന്ള്ളൊര് സ്റ്റെപ്പ് മാത്രോള്ളു ഒരേ കഴിയുമ്പളേര്ക്കും അമ്മെക്ക് മനസ്സിലാവാ വാ
ആഹ്
അതിലൊന്നും ഒരു കാര്യൊയില്ലാന്ന്
ഇല്ല ഉം പിന്നെ പ്ലസ് വൺ ഒക്കെ ഏതാ ഇതെടുത്തിനത് സബ്ജക്
ഞാൻ സയൻസ് സയൻസ്
ആഹ് സയൻസ് സയൻസ് ടഫാന്നാണ്ല്ലോ പൊതുവെ എല്ലാരും പറയല്
ആണ് സയൻസ് അമ്മെള് നല്ലമ്പോലെ പഠിച്ചാ ഈസിയാണ് പക്ഷേ പൊതുവേ ടഫാണ് എല്ലാർക്കും പഠിക്കാന് പഠിക്കാൻ ഇത് പഠിക്കണെന്ന് വെച്ചിരിക്കണം
ഉം ഇവടെയി ഞങ്ങളെ ഇൻ്റെരു നാത്തൂൻ്റെ മോള്ണ്ട് അവള് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണ്ക്ക് സയൻസാ എട്ത്തീര്ന്നത് എന്നിട്ട് പിന്നേയത്താ ക്ലാസ്സ് തൊടങ്ങിയപ്പോ ഓള് പറഞ്ഞു സയൻസ് ഇട്ക്കേണ്ടീര്ന്നില്ല സയൻസ് ഇട് ത്തിട്ട് നല്ല ബുദ്ധി മുട്ടാണ് ഒരു പാട് പഠിക്കാന്ണ്ട് പിന്നെ ഒക്കെ പറഞ്ഞാണ്ട് പറച്ചിലേന്ന്
ഉം
പിന്നെ സയൻസ് കഴിഞ്ഞിട്ട് പിന്നെയാ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഡിഗ്രിയോ ഓഹ് ഇട്ത്തേ
ഞാന് നീറ്റിന് പോയിരുന്നു. നീറ്റിന് പോയി അത് വ വൺ ഇയറ് പോയി
ആഹ് വൺ ഇയറ്ല്ലേ ഉം
പറ്റൂല്ലാന്ന് മന്സ്സിലായി
ആഹ്
പിന്നെ അത് ഡ്രോപ്പ് ഔട്ടെയ്ത് ഞാൻ ഡിഗ്രിക്ക് ഉം
ആഹ്
ഉം
പിന്നേ അച്ഛനെക്കെ എന്താ ചെയ്യ്ന്നേ
അച്ഛന കൻസ്ട്രക്ഷൻ വർ
ആഹ് അമ്മയേ അമ്മക്ക് വർക്ക്ണ്ടോ
അമ്മ ആഹ് അമ്മ നേഴ്സാണ്
ആഹ് നഴ്സാണ് എവിടേണ്
ഇവടെ ക്രിസന്റ് ഹോസ്പിറ്റല്ണ്ട് ചുങ്കത്ത്
എവടെ
ചുങ്കറിയോ
ആഹ് ചുങ്കറിയാ
ആഹ് അവടെ ക്രിസന്റ് പറഞ്ഞ ഹോസ്പിറ്റല്ണ്ട്
ആഹ് ആ ഹോസ്പി
ഉം ആഹ് ഇങ്ങളെ വീട് എവിടെയാ
ആഹ് ആഹ് വീടെക്കെ അട്ത്തന്നേണ് ആഹ് അധികം പോവണ്ട വീട്ന്റെ വീട്ക്കൊക്കെ കൊറച്ച് പോയാ മതി പിന്നെ ഈ ഓൺലൈനായിട്ട് ഓഫ് ലൈനായിട്ടക്കെ വർക്കെയ്യിനെ പറ്റി എന്താ അഭിപ്രായം
ഓൺലൈനായിട്ട് അമ്മക്ക് ഏഹ് ഇപ്പത്തൊര് ജനറേഷൻ എന്ന് വെച്ചാ എങ്ങനേലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണന്നാണല്ലോ അപ്പൊ, എന്തേലൊരു ചെറിയ എമൗണ്ടെങ്കിലും കിട്ടാണെങ്കി അത്പ്പൊ ഓഫ് ലൈനാണെങ്കിലും ഓൺലൈനേനു. അമ്മള്
പിന്നെ ഈ ഉം. ഈ ഓൺലൈൻക്കുടെ മറ്റേ ഇപ്പൊ ഈ ഡ്രസ്സിൻ്റേ, ഡ്രസ്സിൻ്റേക്കെ ഇണ്ടല്ലോ ഇസ്റ്റഗ്രാമിലൊക്കെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഇണ്ടല്ലോ, അങ്ങൻ ത്തി നോട്ക്കെ താല്പര്യണ്ടോ?
എങ്ങനെ?
ഏഹ് നമ്മള് ഇപ്പൊര് ഡ്രസ്സ്... ആഹ് ഷോപ്പ് ഓൺലൈൻ ഷോപ്പിങ്ങാ ഞാൻ ഉദ്ദേശിക്ക്ണ്.
ആഹ് ആ അതൊക്കെ ചെയ്യാറ്ണ്ട്.
ഇണ്ട്ലേ
ഊം.
അ ഏഹ് ഇന്ന്ട്ടെങ്ങനേണ്, ആ അവ്ടെ ആരേം തയൽ, തയ്യലൊക്കറിയോ, തുന്നാനൊക്കറിയോ ഡ്രസ്സ്?
എല്ലാ, ഉം ഇവടെ വീട്ടിലാർക്കും അറീല.
ആഹ് റെഡിമെയ്ഡ്ട്ത്ത്ട്ട് അങ്ങനെ ചെയ്ത് കൊടു
ആഹ് റെഡിമെയ്ഡ്. അല്ലേലും അടിക്കാൻ വേറെ പൊർത്ത് കൊടുക്കു
ആഹ് അത് നല്ലൊരു സ്കോപ്പ്ള്ള പരിപാടിയാണ്ലേ? ഓൺലൈൻ ബിസിനസ്സൊക്കെ
സ്കോപ്പ്
ഉം ഇൻസ്റ്റഗ്രാമൊക്കെ അർങ്ങ്യേതോണ്ടെയ് ഓൺലൈൻ മാർക്കറ്റിങ്ങൊക്കെ നല്ലോണം ഇണ്ടാവും. ഇപ്പൊ ഫുൾ ഇൻസ്റ്റഗ്രാം തൊർന്നാൽ ഫുള്ള് അങ്ങത്തെ കാര്യം ഇതല്ലേ.
ആഹ് അതെ.
ഉം. ആഹ് അതെന്നെ. നമുക്ക് ഏതുവാണെങ്കിലും നമുക്ക് വീട്ടിലെത്തിക്കും ചെയ്യും.
ഉം പിന്നെ, പൈസിം കൊറവേയിരിക്കും.
ആഹ് പൈസിം കൊറവായിരിക്കും പക്ഷെ, ക്വാളിറ്റീ
ക്വാളിറ്റ്യാണ് ഊം.
ആഹ് അത് ചെലപ്പളേ ഇപ്പ ഞങ്ങക്കെന്നെ പറ്റീറ്റ്ണ്ടായി. ഇൻസ് ൻസ്റ്റഗ്രാമില്, ഇപ്പൊ ഞങ്ങള് വടെ രണ്ട് ആ ആഹ് അങ്ങനെ കൊണ്ട്രുമ്പള്, കൊ അത് അതില് കണ്ടാല് നല്ല സൈ സൊക്കെ നമ്മള് കൊടുത്ത് സൈസ് ലാർജിലൊക്കെ ന്നൊക്കെ പറഞ്ഞാണ്ട് കൊട്ന്ന്ട്ട് അത് സൈസ് ഇല്ല. ഓലാ പർഞ്ഞ സൈസില്ല. ആ ഇന്ന്ട്ട് പിന്നെ റിട്ടൺ കൊടുത്തതാണ്. അപ്പൊ റിട്ടൺ കൊടുത്തപ്പ്ള് കൊറേ വൈകി, വൈകീട്ടും ഓലെ വിവരൊന്നൂല്ലാ. പിന്നെ കൊറേ കയ്ഞ്ഞ്ട്ട്, ഇഞ്ഞേതെ വേറെ പീസില്ലാന്ന് പർഞ്ഞ്ട്ട് ആ നമ്മള്ട്ത്ത ആ ഡ്രസ്സെന്നെ, നമ്മക്ക് തന്ന ആ ഡ്രസ്സെന്നെ കൊട്ന്നെന്നു.
ഓഹ് അപ്പൊ പേയ്മെന്റ് റിട്ടേൺ ചെയ്ലാ?
അല്ല എല്ലാ ന്റെ റിട്ടേൺ ചെയ്തീല. പിന്നെ ആ ഡ്രസ്സ്പ്പടാനും പറ്റല് ല്ലാ. അങ്ങനെ ഔടെ കെട് ക്കെണ്ട്. ആ അങ്ങനൊക്കെ ചെലേത് പറ്റും. ആഹ് ആഹ്. അങ്ങൻത്തെക്കെണ്ട്, പിന്നേ ഇത് കൊറേ ആൾക്കാര് അങ്ങനെ ഓൺലൈൻ ബിസിനസ് സ്സേയ്ട്ട് നടക്ക്ണോല്ണ്ടല്ലൊ ഊം ഒരുപാട് ആൾക്കാര്ണ്ടങ്ങനെ ഓൺലൈൻ ബിസിനസ്സായിട്ട് ജീവിച്ച് ക്ക്ണോല്. അത് കൊഴപ്പൊന്നുല്ല ആ ഞാന് അത്യാവശ്യം ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്തിനു ഞാൻ പഠിക്കാൻ പോയിനു പിന്നെ ചുര് ആ ചുരിദാറൊക്കെ അടിക്കാൻ പോയ്ന് പിന്നെ പിന്നെ അത് മോനുണ്ടായി ചെറിയ കുട്ടിണ്ടായപ്ളേയ് പിന്നെ ടച്ച് വിട്ടു അയ്മെക്ക് നോക്കാതെ അമ്മള് എന്ത് വർക്കും നമ്മൾ ചെയ്യുമ്പോൾ ചെയ്തൊണ്ട്ക്കണല്ലോ
ഉം ഇഞ്ഞൊന്നൂടെ തൊട്ങ്ങ്
ആ നോക്കണേ മിഷേൻമക്കൊന്നും ഇരിക്കാൻ പറ്റാതെയ്ക്കാണ്ട് അങ്ങനെ നിന്നതാണ്
ഒരു ഓൺലൈൻ പേജൊക്കെ തൊടങ്ങിയാ മതി
ആ അത് പറ്ഞ്ഞു പിന്നെ മോള് അതേപോലെ മെഹന്തി നല്ലോണം ഇടും
ആഹ്
ആ അ അങ്ങൻത്തെ പരിപാടിയൊക്കെ അറിയാ അപ്പോക്ക് ഇതേ മാരി നല്ല താല്പര്യംണ്ടായിനു അങ്ങനെരിത് തൊടങ്ങാന് ഇൻസ്റ്റഗ്രാമില് തൊടങ്ങിട്ട് അങ്ങനെയണ്ട് പക്ഷെ ഇപ്പം എന്താറയ്വൊ ഇപ്പൊ എല്ലാരും എല്ലാരും ചെയ്യുണോണ്ടേ
ചെയ്യുന്നുണ്ട്